ആഹ
ന്തൊക്കെ ണ്ട് വിശേഷം ഒക്കെ
സുഖായിട്ട് പോകുന്നു ഫുഡ ഒക്കെ കഴിച്ചു ചായ ഒക്കെ നേരയി ട്ടണ്ട് ആഹ ചായ കുടിച്ചിട്ടില്ല
ഉം ചായക്ക് ന്ന് ന്തെ സ്പെഷ്യൽ ആയിട്ട് ണ്ടാക്കണ്ടോ
സ്പെഷ്യലായിട്ട് ഇന്നിപ്പോ അങ്ങനെ വിചാരിച്ചിട്ടില്ല ബേക്കറികളൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ട ഉങ്ങൾക്ക് എന്താ സ്പെഷ്യൽ എന്താ ഉണ്ടോ
ല്ല സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല ബേക്കറി ക്കെണ്ട്
ആഹ എന്ന എണ്ണക്കാട ഒന്നും വ നല്ലത അല്ല സ്പെഷ്യൽ അതൊക്കെയാണല്ലോല്ലേ അതൊക്കെ പക ആരോഗ്യംക്കെ നല്ലതല്ലല്ലോ
ആ കേറാണ്
പിന്നെ ങ്ങള് ഓട്ടൽന്ന് പിന്നെ പുറത്തുന്ന് കൊണ്ടുവരോ
ഏ എപ്പോഴൊന്നുമില്ല എപ്പോഴെങ്കിലുംക്കെ ഒന്ന്
ചായൻന്റെ ടി കെ ഷ് എ പ്ലെങ്കിലൊ നല്ലത്ലേ ഇന്നൊന്നും അത നേരല്ലെലൊ പിന്നെ. പ്പൊ ഇങ്ങനെ കൊറേ മായൊക്കണ്ടവിടെ?
ആ മഴ കാലാവസ്ഥ മോശാണ് ന്ന് രാവിലെക്കല്ല മയേനി.
അയ്ശരി ആഹ് ഇനി മയാവ്മ്പോ ഓരോ അസുഖുണ്ടാവുലേ ഇനിപ്പൊ അസുഖങ്ങളെ കാലാലേ
ആഹ് ആതെലെ പലേ അസുഖോണ്
അഎന്നെ ആഹ് ഡെങ്കി പനീ എലിപനി ചിക്കങ്കുനിയ പല സൈസ് പല രൊ പല വിധം പനികളാണല്ലോ
അതെന്നെ
ഏതയാലും നമ്മള് കര് കര്ത അത്രേ ഒള്ളു
ആഹ് ഞമ്മള് കരുത്ണ പോലെ ഇണ്ടാവും
കൊഞ്ഞ് ചെ ആഹ് പാത്രം ചെരട്ട അതൊന്ന്ലും വള്ളം ക്ക ശൂഷിക്ക അങ്ങനെ പലെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ട്യെ ഇഞ്ഞിപ്പ മക്കക്ക് സ്കൂള് തൊർക്കുമ്പോത്തിന് എല്ലാ വിധ അസുഖോം വെ വെര്നൊ കാലാണല്ലോ
ആഹ്
പിന്നെ എന്താ രാത്രിക്കക്കൊക്കെ ഫുഡ്ഡ്?
ഡ്ഡ് ഒന്നും ആക്കീല്ല ഉച്ചക്കത്ത കയിഞ്ഞ്. റെഡിയായിട്ടില്ല കൂട്ട ആ അയ്ന് നോക്കണം.
എന്താ കറിയൊക്കെ വെച്ചിര്ന്നേ?
അത് ഇന്ന് മത്തൻ കറിയെനീ
ആ കൂട്ടാൻ മീനായിരി
കൂട്ടാൻ മീൻ കിട്ടിട്ടില്ല. അപ്പൊന്ന് കുട്ട്യാ ക്ക് ഇന്ന് പപ്പടം പൊരിച്ചൊട്ത്ത്. പിന്ന ഉരുളക്കേങ്ങ് പൊരിച്ചൊട്ത്ത്.
ആ ആ മീനില്ലാഞ്ഞാ പിന്ന അങ്ങനെക്കെന്നെ ഇണ്ടാക്കണ്ടി വരും മക്കക്ക് ഇഷ്ടല്ലത് ആ മക്കക്ക് ഇഷ്ടംതന്നെ ഇന്റെ മോൻ ഇന്നർഞ്ഞ് ഇൻക്ക് ഉർളക്കേങ്ങ് ബീ പൊര്ച്ചെര്ണം പ മീനിണ്ട് ഇഞ്ഞിൻക്ക് ഉര്ളക്കേങ്ങൊന്നും ഒന്നും വാണ്ടാ
ഏ ഇന്റെ മോനിപ്പോ ട്യൂഷനോവുമ്പളും കൊണ്ടോണതെന്നെ ഉർളക്കേങ്ങ് പൊരിച്ച് കൊണ്ടു പോക അയ്ക്ക് കറിയൊന്നും വേണ്ട ആ തോനസ് ആ ഉരുളക്കേങ്ങ് കിട്ടിയാൽ മതി ആ അ അക്ക് വല്ല്യ താല്പര്യം കറി വാണെന്നില്ല ഓൽക്ക് അയ് പപ്പടം കിട്ടിയാലും മ തിവപ്പടം ഇത്രണ്ണം മാണം പറയും രണ്ടണ്ണം മൂന്നണ്ണം മാണം പറയും
ആ
ന്നെങ്ക്‌ലേ ചോറ്ന്നൊള്ളു മീനെന്തു വേണൊന്നില്ല ഉം
പിന്നെ ടൂറും കാര്യക്കെ വെക്കേ ന് ടൂറും കാര്യൊക്കെ പോയിര്ന്നോ
ആ പോയ്ര്ന്നു
ആ
ചക്കിം മാങ്ങേക്കെ ഇണ്ടൊടേ
ബടെ മഴ ന്നും ന്നെലിം ല്ലായിരുന്നു മിനിയാന്ന് നല്ല മഴയ്തീ ച്ചക്ക് ഇന്ന്പ്പം മയിം തൊന്നും കാണാല്ല
ണ്ടോങ്ങള
ആ ചക്കിം മാങ്ങക്കെ ണ്ട് ട്ടം പോലെണ്ടായിണ്
ഏ ങ്ങക്ക് ണ്ടോ
ആ അതിന്റെ കാലാണല്ലോപ്പലെ ചക്ക കൂട്ടാനും ന്നൊക്കെ നല്ല രസാപ്പംഇനി ഇപ്പഴേ കിട്ടുള്ളൂ കുറച്ച കഴിയുമ്പോ കി ട്ടൂലല്ലോ
ആ ങ്ങള് കൂട്ടാനുംതൊക്കെ ണ്ടാക്കല്ണ്ടേകുലെ ചക്കൊണ്ട് ഉം പൊരിക്കാറ്ണ്ടോ
പൊര്ച്ചിട്ടില്ല ഒരു ദിവസം ആ കഴിഞ്ഞ പ്രാവശ്യം പൊരി ര്ന്നു ഇപ്രാവശ്യം പൊരിച്ചോട്ടുന്നുല്ല പ്പം മക്കക്കൊക്കെ പൊരിച്ചത് ആ പൊ ത്തതാ ഇഷ്ടം അപ്പം പിന്നെ പഴ്പ്പിക്കും
ആ ആ ചെറുതായി പെ പ്പോ മതിയല്ലേ കുട്ടിയേക്ക്പ്പം അല്ല കുട്ട്യേക്കല്ല നമ്മക് നല്ലത് നല്ല രസാണ്.
ആ നല്ല രസാണ്, അങ്ങനെ ചായക്കൊക്കെ എങ്ങനെ വൈകുന്നേരം അങ്ങനെ കുട്ടുമ്പ രസാണ്, ആ പിന്നെ നല്ല സാധനല്ലേ. കേടില്ലല്ലോ മ് ആ മാങ്ങണ്ട് മാങ്ങന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഇല്ലായിരുന്നു, ഇപ്രാവശ്യം അതിലേറെ കൊറ കൊറച്ചുണ്ട്.
ഉം മാങ്ങോണ്ട് എന്തേലും സ്പെഷലായിട്ട് ഇണ്ടാക്കോ?
മാങ്ങ കൊണ്ട് ത് സ്പെഷ്യലായിട്ടൊന്നും ണ്ട അങ്ങനെ സെത്തിട്ടൊന്നും പിന്നെ ജ്യൂസ് അടിക്കും അങ്ങനെയൊക്കെ ചെയ്യും.
ഉം മക്കക്ക് സ്കൂൾക്കൊല്ല വാങ്ങിയോ?
ഈ സ്കൂൾക്കല്ല വാങ്ങിട്ട് എന്റെ മോന് വാങ്ങിയണ് പിന്ന മറ്റ് രണ്ടാമത്തേൾക്കൊന്നും വാങ്ങിയിട്ടില്ല, പിന്നെ ബുക് യൂണിഫോമൊക്കെ ഇണ്ട്, ബുക് പുസ്തകൊന്തൊക്കെ വാങ്ങണം. പിന്നെ ചെറിയ മോളെ ചേർത്തണം, നഴ്സറി ചേർത്തിട്ടില്ല, അവൾക്ക് ചേർത്തണമെങ്കിലും വേണം ത് പിന്നെ ഒരു ബഡ്ജറ്റിനാണല്ലോ
ആ അതന്നെ
സ് വാങ്ങണ്ടേ ഒരു സംഖ്യ വേണം പിന്നെ അതിന്റെ എടയിൽ പെരുന്നാളും വരുന്നുണ്ട്. എല്ലാം കൂടി ഒരു സംഖ്യയാവും ഇതിനാലും. അതന്നെ ഞാൻ പറഞ്ഞ ഇന്നത്തെ കാലത്തില് ജോലി സ്ത്രീകൾക്ക് നിർ
നിർബന്ധാണ്.
നമ്മള് ആ നമുക് ഒരാളോട് ചോദി നമ്മുക്കിപ്പോ രണ്ടു പേരന്നെ ഉണ്ടാ ഒരാള് എന്നോട് ഇന്ന് ഇപ്പോ ഇപ്പത്തെ കാലത്ത് മേജ് കൊണ് ചെയ്ത് കൊണ്ടക്കാക ആ നമ്മള ആവശ്യത്തിന് അതന്നെ നമ്മള ആവശ്യത്തിന് നമ്മൾ തന്നെ ഇതാക് കേ ഇണ് ഇണ് ഇണ് ഇണ്ടാവയുള്ളൂ.
ആ മ
അവരോട് ആ ചോദിക്കും ചെയ്യന്നണ്ട് നമ്മ ഒക്കെണ്ടെിൽ നമ്മുക്ക് കൊടുക്കാലോ എന്നുള്ളൊരു തോന്നല് ഞമ്മളെടുത്തുണ്ടാവും. ഏതായാലും ജോലി ഏതായാലും മ ഇപ്പ എല്ലാരും രണ്ടും മൂന്നും മക്കളായവരൊക്കെ ഇപ്പം പഠിക്കാന് പോവ
പഠിക്കാ
ആഹ് എല്ലോർ പഠിക്ക ഇതാ ഇന്റെ ഇടത്തൊക്കെ ഫീസൊടുത്തോൾ പഠിക്കാണ്. പഠിച്ചപ്പാ ട്ടി ടി സി എടുത്ത്. സ്കൂൾക്ക് അയോള ചെറുപ്പത്തിലേയുള്ള ആഗ്രഹായിരുന്നു. പഠിക്കണം ഒരു ജോലി വാങ്ങ വാങ്ങിച്ചണന്നക്കെ.
ആ ഓ പിന്നെ ജോലിക്ക് പോന്നവർക്ക് അതിനുവേണം ഒരു കഴിവ് വേറെയാ.
ആഹ് കയിവ് ഓള് ആറ് മാസം ഇപ്പം കുട്ടിക്ക് ആയപ്പോ ഓള് പോയി ന്.
ഏഹ് അയിനും വേണം നമുക്കൊരു മനക്കരുത്തല്ലേ കുട്ടികളെക്കെ ആടാക്കി പോകാനും താക്കാന ഇപ്പ നമുക്ക് വാലവാടിൽ തന്നൊക്കിയ ഇനി ഫസ്റ്റിനു ചേർ കുത്തുമ്പ കുട്ടികളൊക്കെ വെരും പേടിയാണല്ലോ കരയോ?
ആഹ് നമ്മുക്ക് മക്കളെ ആ ചില മക്കളെ
ട്ടോ നമുക്ക്
പലേ ഡൗട്ട് എന്തായി മക്കൾന്നറി ഇത് അങ്ങനെ ആലോചിച്ചത്തേക്ക് പിന്നെ ആ അങ്ങനെ പ വിചാരിച്ക് നമക്ക് പോ നമ്മള് പോകൂല്ല നമ്മളെ മക്കള് വരുമ്പോ സ്കൂളീന്ന് വരുമ്പോഴൊക്കെ മക്കള് ചായ വരുന്ന നേരത്ത് ചായ കൊടുക്കാനും അതൊക്കെ നമ്മളങ്ങനെ ആലോചി
ആ അപ്പം അപ്പ എന്താ ഉണ്ടാക്കുക എതൊക്കെ ഉണ്ടാവും സ്കൂളിട്ട് വരുമ്പോ?
ആ മക്കള് സ്കൂട്ടു വരുമ്പോ എന്താന്നാ ഉണ്ടാക്കിയോ ചോയിക്കും എന്തേലും നല്ല സ്പെഷ്യൽ തന്നെയക്കെ വേണം. അല്ല പിന്നെ അന്ന് കച്ചറ ഇക്കാരാ.
ഇപ്പ വൈകുന്നേരായപ്പ തന്നെയുള്ളൂലേ?
ആ അവര് സ്കൂൾക്ക് ഉച്ചക്കന്ന് ഉച്ചക്ക് ചോ ഫുഡ്ഡയി മക്കളെല്ലാം ഒന്നരയാവും ഒരു മണിക്ക് അയ് കഴിഞ്ഞ് പിന്നെ ഒരു നാലരക്ക് വീട്ട്ക്ക് എത്തുമ്പം ഓൽക്ക് എന്തേലും വാണം സംഭവത്തില് അപ്പം ഇല്ലാഞ്ഞാ പിന്നെ അയിന് വാശിം ദേഷ്യം എരിയ ഇതെന്താ എന്ത
ഉം അതല്ല ഇബടെ അത് കടേൽ പോയ സാധനം വാങ്ങൂല് ന പറ്റകുമ്പം അതിങ്ങനെ വാങ്ങി
ആ അവർക്ക് വാണ്ടി വാങ്ങൂലേ അങ്ങനെ അവർക്ക് വാ അതന്നെ അപ്പൊ ഇവൽക്ക് ഓൽക്ക് ഓല് വിചാര്ച്ച്ക്ക്ന്ന ഓൽക്ക് ആവണം. അല്ലാഞ്ഞ പിന്നെ അയിന് ഇതെക്കാരം. ഏ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ